ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കണ്ട്
ആരാണ്
ആഹ് ഇന്നെ അറിഞ്ഞിലെ അനക്ക്
ആഹ്
മനസ്സിലായില്ലേ എന്താ വർത്താനൊക്കെ
സുഖം അൽഹംദുലില്ലാ അങ്ങനെ പോണ്
ഫുഡൊക്കെയായോ?
ഫുഡ് രാവിൽത്തായി ചോറൊന്നായില്ല.
ഏഹ്.
രാവിൽത്തെ ചായിം കടി ആയിട്ടൊള്ളൂ.
ഏഹ് ഞാന് ഉച്ചകെക്ക്ള്ളഹ് നോക്ക്അ അരി ആഹ് കെഴ്കാണ് കറിണ്ടാക്കണം ക്കെണ്ട്.
ആഹ് ചായകുടി ഒക്കെ കയിഞ്ഞോ
ആഹ് ചായകുടി കയ്ഞ്ഞ്. ചായക്കുടിന്നെ കയിഞ്ഞിട്ടൊള്ളൂ വേറെ പണിയൊന്നും കയ്ഞ്ഞീല്ല. അകഅടിചേരാന് എല്ലാ പണിണ്ട്. ആഹ് പിന്നെ ആഹ് പിന്നെ ആഹ് കറിക്ക്‌ള്ളൊക്കെകിട്ട്യോ ഉച്ചക്കെക്കെന്തേം കറിക്ക് ട്ട്യോ
മീം മുറിച് വെച്ച്ണ്. പാത്രം കെഴ്ക് പാത്രം കെഴ്കേനി അപ്പളാണ് വിൾചെഹ്. നി പ്പൊ ചോറെക് ക്കണം ക്കറിണ്ടാക്കാ അടുപ്പത് തീയൂട്ടുമ്പോ എല്ലംകൂടെ ഒപ്പാക്കാന്ന് ജാര്ച്ച്. ഗ്യാസിന് ക്ഷാമല്ലേ ഗ്യാസ് കിട്ട്ണെഹ് പണിയല്ലേ വെറക് കമ്മിന്നേണ് ന്നാലും അഡ്ജസ്റ്റെയ്യാ ഗ്യാസു അങ്ങനെ ആവുമ്പോ പിന്നെ വെറെക് എന്തേലുംക്കെ ചെയ്യാതെ രക്ഷല്ലല്ലോ.
ഞാന് ന്നെ വെർക് ണ്ടാക്കിയെച്ചിനി രണ്ടൂന്നാല് മട്ടലൊക്കെ. വെട്ടിവെച്ചിനീ അഹ് ഒക്കെ മഴൊണ്ട്.
ആഹ് അഹ് അയ് ന്തേ അപ്പട്ത്തെക്കാഞ്ഞ്
ഇട്ത്തെച്ചീനു നല്ല മഴല്ലെയ്നി എ എറെത്തായോണ്ട് എഹ് ചീ റ്റലടിച്ച് അഹ് നനഞ്ഞ്.
ഞ ഉള്ളത് മൂടി വെച്ചിനി. മട്ട് മട്ടല്ലെന്നേണ്.
ആഹ്
ഓ ഓല വെട്ടിന്റൊക്കെതന്നേണ്ള്ളഹ് അതു മൂടി
അ ഹ്.
ണ്ട് കണ്ടിനി നന്ഞ്ഞ്ണോ അറീല ഷീറ്റ് പോട്ട്ണ് പോയോക്കണം പൊർത്ത്ക്ക്. മീം മുറിചാടെ ഫ്രിഡ്ജ് തന്നെ വെച്ചാണ്ട് പാത്രൊക്കെ കെഴ്കട്ടെ. ന്ന്ട്ട് മോളോട് തൊടക്കാം പറയാന്നൊക്കെ വിചാരിച്ച് ന്ന്ക്കേയ്ന്.
ഇൻ്റെ മക്കളെ ചായകുടിയെന്നെ കയിഞ്ഞിട്ടുള്ളൂ വേറോന്നും കഴിഞ്ഞില്ല ക്കണ്ട് പണി. പാത്രം കെയ്കണം അടിച്
എന്നുംതന്നല്ലേ പണി വേറൊന്നുംല്ലല്ലോ.
ആഹ് അയ് ശെര്യാ.
ന്താ ചായക്കടി ണ്ടാക്കി
പുട്ട്ണ്ടാക്കി. പുട്ടും മ്പഴം പുട്ടും മ്പഴം ഉം കടലൊന്നും ഇവടെ ണ്ടാക്കാന്നെല്ലാതെ വെല്ല്യ ഇഷ്ടൊന്നുല്ല. ന്നാലും ഓര്ക്ക് പഴം എന്തേക്കും വാണ്ടിയെരാ ഞാ പിന്നെ കൂട്ടണ്ടിരും. അപ്പ പിന്നെ പുട്ടും പഴും ണ്ടാക്കി. ന്ന് ഉച്ച കേക്ക് ഇപ്പോ ഒന്നും കിട്ടില്ല. മീൻ മീന്റെ വണ്ടി വന്നീല്ല ന്ന്. എന്താറില്ല.
വടെന്നലെ ന്നലെ അങ്ങാടിന്ന് കൊണ്ടോ കൊണ്ടോന്ന് വെച്ചതാണ്. അതുകൊണ്ട്
അത്ണ്ടായി ഉം ഈ മീൻ കറിവെ ക്കെണ്ടോ പൊരിക്കേ.
രണ്ടും ചെയ്യാന്ന് വിചാരിച്ച മേടിച്ച് വെച്ച. കുറച്ച് കറിയും വെക്ക, കുറച്ച് പൊരിക്കും ചെയ്യാന്ന് വിചാരിച്ചിട്ട്.
എന്താണ് മീൻ എന്താണ്?
വത്തല്.
ബത്തൻ കൊറച്ചു നേരം പണിടുക്കാണ്ടില്ലേ.
ഉം കത്രിക ഉണ്ടാവുമ്പോ സുഖാ. അല്ലെങ്കി കുറച്ച് ബുദ്ധിമുട്ടാ.
ഉം അപ്പൊ ഉം ബത്തൽ മീന് എല്ലാർക്കും പറ്റുവോ? മക്കക്കൊക്കെ.
പറ്റണവലും ഉണ്ട് പറ്റാത്തവലും ഉണ്ട്. പറ്റാത്തവർക്ക് വേറെന്തെലൊക്കെ നോക്കണം. എന്തെങ്കിലുമൊക്കെ ദിവസം കറിയുണ്ടാ ക്കണ്ടേ. കോഴിമുട്ടെ, ഉള്ളംകെഴങ്ങോ അങ്ങനെ എന്തെങ്കിലും.
ഉം. ഞാന് തക്കാളി കറി വക്ക തേങ്ങ അരച്ച് കറി വക്കണം എന്നാ വിചാരിച്ച്. പിന്നെ എണ്ണി തട്ടുണ്ട് കൊണ്ടെ വച്ചണെ. അയിനോട് ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ കോയിമുട്ട പൊരിക്ക. അങ്ങനെ വിചാരിച്ച്. മ്മ്ഹ്.
മതീല്ലോ.
മതി. പക്ഷെ അയ്ന് അയിനും വേണം തേങ്ങ ഒഴിച്ച. തേങ്ങ
ഉണ്ടായിന ഇന്ന് രാവിലെ പുട്ടിനെടുത്ത്.
തേങ്ങ ഉണ്ടോ?
ആ തേങ്ങ ണ്ട്‌പ്പോ, തേങ്ങടുത്തിന്.
ആഹ്.
ഒരു ആ ഒരാഴ്ച ഒന്നൊരാഴ് ചായി ഇട്ടിട്ട്. ആട്ടെണം വിചാരിച്ചിട്ടിന്. മഴ തുടങ്ങില്ലേ.
നല്ല വെയിലുണ്ടാവുല്ലോ, ഉച്ചവരെക്കെ വെയിലുണ്ടാവുല്ലോ. കുറച്ചു മുന്നേ നോക്കണ്ടില്ലേന്.
ആന അപ്പ ആയില്ലേനി. ഇടാനായില്ലേനി അപ്പ നോ ക്കിനി, അപ്പ അയിന് വള വെളവായില്ലാന്നാണ്ട്, ഓല് ഇടാതെ പോയതിനി. പി ന്നെ വെയില് കണ്ടാണ്ടാണ് ഉള്ളത് മതി പറഞ്ഞാണ്ട് പിന്നേം വരാൻ പറഞ്ഞ് ഇടിച്ചേ. അപ്പേക്ക് മഴ തായി.
ആഹ്.
പിന്നെ വൈകുന്നേരം എന്നും മഴയലേ.
ഉം
അത് പിന്നെ ചിക്കിട്ടാ പിന്നെ മഴ പെയ്താലേ രണ്ടും, ഒരു മൂന്നാലിസം ശരിക്കുള്ള വെയിലുണ്ടെലിങ്കി പിന്നെ അയ്മ ഒരു പണിയാവും. പൂപ്പലന്നാണ്ട്. ഉം അപ്പ ഞാന് വെട്ടാ അപ്പ സമ്മയിച്ചില്ല.
അത് പൊളിച്ചു കൊടുത്താല് അതിനുള്ള വെളിച്ചെണ്ണ കിട്ടൂലേ.
വേലല്ല ഇപ്പ തേങ്ങക്ക്. കുറഞ്ഞണല്ലോ ഉം വില കുറഞ്ഞ പറ അങ്ങനെ വിൽക്കുമ്പോ വിലല്ല വാങ്ങുമ്പോ എങ്ങനെ അറിയില്ല ഇത് വാങ്ങലല്ലേ നിങ്ങള്
ഞങ്ങൾ തേങ്ങ വാങ്ങലാണ്
അത് എത്രയാ വാങ്ങണെ
ഇപ്പം വാങ്ങീട്ട് കുറച്ചായി ഇപ്പം മിനിയാന്ന് മൂത്തമ്മന്റെ വീട്ടിൽ നിന്ന് കുറച്ച് തേങ്ങൊക്കെ കൊണ്ടുുവന്ന അതുകൊണ്ട് പ്പ നോക്കിയില്ല പിന്നെ
ആഹ്
വാങ്ങുമ്പ എത്ര വാങ്ങല്ന്ന് അറിയില്ല ഞാൻ സൂപ്പർ മാർക്കറ്റന്നൊക്കെ വാങ്ങല
ആഹ് ഇവിടെ വിക്കാൻ വേണ്ടി നോക്കീന് അപ്പൊ വില കുറവാണ് പിന്നെ ആട്ടി വെളിച്ചെണ്ണ തീരാനോണ്
ആഹ് ഞങ്ങൾ പിന്നെ വെളിച്ചെണ്ണൊക്കെ വാങ്ങല ആട്ടിക്കണ പരിപാടിയൊന്നുംല്ല
അഞ്ചു ലിറ്റർ വെളിച്ചെണ്ണക്കെന്ന നല്ല സംഖ്യ കൊടുക്കാം അപ്പം അതിനുള്ള തേങ്ങല്ലെങ്കിൽ പിന്നെ നഷ്ടമാണ് ഒരു പ്രാവശ്യം ഇവിടെ വിറ്റാണ്ട് പെട്ടിണ് പിന്നെ അതിനനുസരിച്ചി് വെളിച്ചെണ്ണ കിട്ടയില്ല നമ്മ ആട്ടിക്ക ആണെങ്കിൽ അതിനന് ഏറെ കിട്ടീന്
കുറച്ച് മുന്ന കുട്ടാണെങ്കിൽ സുഗൈനില്
ഉം അപ്പം നോക്കീന അപ്പ ആയില്ല അത് വളവായില്ലന അപ്പം അങ്ങനെന്നതാണ് നോക്കിട്ട അല്ല ന വെയിൽ വരിവാണെങ്കിൽ വന്നാലോ ക്കണം ആട്ടിക്കണം എന്താക്കണം ഇവിടെ ഇപ്പോളൊന്ന് ഒരു മൂടലുണ്ട് രാവിലെ തന്നെ നല്ല മൂടലാണ് അപ്പൊ അതൊന്ന് വിശ്വസിച്ചമ്മക്ക് തേങ്ങ വെട്ടാൻ വയ്യ പിന്നെ അതും കൊണ്ട് നടക്കണ്ടി വരും പിന്നാ തേങ്ങ അങ്ങനെ പച്ച കൊണ്ട എടുക്കണം നഷ്ട ട്ടാ തോന്നണ്ട് പൈസക്കും ഒക്കെ
പിന്നെ കേടക്കെ ചെയ്യും അങ്ങനെ
ഉം കൈ്യയാണെങ്കിൽ ഇപ്പോൾ ആട്ടിക്കും അല്ലെങ്കിൽ ഫോണിൽ കൊണ്ടും ഓൺലറ്റും കൊണ്ടുേക്കണം മുറ്റത്ത്ട്ടാ മുളകും പിന്നെ ആഹ് അങ്ങനെ ആട്ടുംങ്ങോട്ട കുട്ടികള് തത്തി കളിക്കാനേ ഉണ്ടാവുള്ളു
അല്ലൊർത്തച്ചാൽ മതിയല്ലാ അതിന് ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക്
ഉം ഇതുരെ എനിക്ക് തേങ്ങല്ലേനീ ഇട്ടണ വരെ തേങ്ങ മുകലില്ലേ ആഹ് ഭയങ്കര ഇനി ഞാൻ അടുത്തന്നൊക്കെ വാങ്ങലേ ഇനി
ഉം
അടുത്തുള്ളവർക്കാരോട് വാങ്ങാലെനി ഇട്ടപ്പ അങ്ങോട്ട കൊടുത്തും ചെയ്ത് അങ്ങനെനി
ഉം
തേങ്ങയും വെളിച്ചെണ്ണിയും ഒക്കെ അടങ്ങാറന്നെ ഇല്ലെങ്കില് വെളിച്ചെണ്ണക്ക് നല്ല സംഖ്യ ഉം
എന്തിനും ബുദ്ധിമുട്ട് തന്നെയാണ് ഇല്ലെങ്കിൽ ആട്ടിയാല് പിന്നെ വെളിച്ചെണ്ണ നമ്മെ വീട്ടില ഇഷ്ടം പോലെ നല്ല സാധനം ഉപയോഗിക്കാം
ഇവിടെ ഉം ഹസ്ബൻ്റ അവിടെ വിറ്റ് പോലി പറയണ്ട് തീരെ വിലയില്ലെന്ന് നഷ്ടായി പോയി വെക്കേണ്ടില്ലല്ലേ പറിയണ്ട്
ആഹ്
നൂറ് നൂറ്റിയമ്പണ്ണട്ട് വിറ്റ് അപ്പോൾ ആഹ് അത്ര അഹ് തേങ്ങൾക്കുള്ള പൈസ കിട്ടിയില്ല സാരണ കിട്ടണവരി കിട്ടിയില്ല
പ്പ ന്നണേശില്ലേ
ആഹ് ഓലൊക്ക അപ്പറത്ണ്ട് അവിടെണ്ട് അൾക്കിണ്ട് രണ്ടാൾമ്പാടെ
കുഴപ്പൊന്നുല്ലല്ലോ
ഇല്ല സുഖായിരിക്ക്ണ് രാണ്ടാളു എപ്പൊന്നുല്ല ന്നവിടെ കളിക്ക്യാണ്
മുട്ട ഇങ്ങനെ പേക്ക് വാങ്ങല പൊടി വാങ്ങല അതോ വീട്ടിൽ പൊടിക്കലോ
അല്ലെ പ്പൊടി വാങ്ങ പൊടി വാങ്ങി പൊതിർത്ത് ണ്ടാക ഉം പൊടിപ്പിക്കുന്ന പരിപാടിയൊന്നുല്ല
ഉം അതെ വീട് വീട്ടിന്നെക്കെ പൊടിക്കാലോ
ങ്ങുണ്ടാക്ക ആഹ് അങ്ങനെണ്ടാക്ണോരുണ്ട് ഞാൻ ഇവിടെ വാങ്ങലാണ് എല്ലും പത്തിരിപൊടിയൊക്കെ വാങ്ങലാണ് എന്നേങ്കിലൊക്കെ പൊടിപ്പിച്ചാലായി ക്ഷേ ഞമ്മള് പൊടിപ്പിക്കുന്ന എഹ് പൊട് പ്പിക്കുമ്പോ അത്രങ്ങൻക്ക് തോന്ന്ണെ സ്മൂത്തി കിട്ടൂലാന്ന പേക്കിനാണോ നല്ലത്
തോന്നാണ് അത ണ്ട്
ആഹ് ങ്ങള് പൊഠിപ്പിക്കലാ
ഉം
അഹ് ശരി ഉം വർക്കേ ആഹ് അതാണ് വണി പൊടിപ്പിച്ചാ മാത്രം പോരെല്ലോ വറക്കും വേണ്ടേ
അധ്വാനിക്കാൻ മടിണ്ടായ പിന്നെ നോക്കിട്ട് കാര്യല്ല
ഉം അതന്നെ പിന്നെ പിന്നെ വേറെ എത്താ എന്നയിക്കോട്ടട്ടോ പിന്നെ വിളിച്ചാ
ആഹ് ന്നാ ഷ്
ആഹ് ന്നാ ശരി